ഹലോ കേക്കാമോ ആഹ് കേക്കാം കേക്കാം
പിന്നെ എന്തൊക്കെയുണ്ട് ആഹ് സുഖം എന്തൊക്കെയുണ്ട് വിശേഷം
വിശേഷം ഇപ്പൊ ഇവിടെ ഭയങ്കര മഴ അതാണ് വിശേഷം
ആണോ ഇവ്ടാ ഇവ്ടാ മഴയല്ല വെയിലാണ് ഇന്ന് വെയിലായിരുന്നു ഭയങ്കര ചൂടൊക്കെയായിരുന്നു മഴയൊന്നും പെഴുതില്ല രണ്ടു സം കൊണ്ട് വെയിലാണ് ഇപ്പം
ഉ ഇവിടെ നല്ല മഴ എപ്പോഴും
ആഹ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല കഴിക്കുള്ളേ കഴിച്ച
ഇല്ല ഞാൻ കഴിക്കാൻ പോണേ ഉള്ളൂ സമ പിന്നെ സ്പെഷ്യല് ഒന്നുംല്ല സ്പെഷ്യല ആായിട്ട് വേറെന്നൊല്ല പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് അച്ഛനമ്മ രണ്ട് ചേച്ചിമാര്
ആഹ
ആരൊക്കെയ ഉണ്ട്ോ വീട്ടില്
എറെ വീട്ടില് എൻ്റെഅച്ഛന അമ്മ അനീയൻ ഹസ്ബന്ഡ് ഞാന്
ആഹ ആഹ ആഹ പിന്നെ
പിന്നെ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല
ഉ
പോണ്ടായിട്ട് വർക്ക് ചെയ്തൊക്കെ പോ പ്രത്യേകിച്ച് വറെന്ന ഇല്ല
ആഹ ആഹ
പിന്നെ ചേച്ചിമാരൊക്കെ എന്ത് യ്യുന്നു
രണ്ടു പേരും ഡിഗ്രി കഴിഞ്ഞിട്ട് നിക്കുന്നെ
ആഹ
പിന്നെന്ത
പിന്നെ പിന്നെ എന്തൊക്കെണ്ട് വിശേഷം
വിശേഷം പ്രത്യേകിച്ച് ഒന്നുല്ല ഇങ്ങനെയൊക്കെ പോകുന്ന്
ആഹ് പൊറത്തോട്ടൊക്കെ പോയില്ലേ
ഇല്ല ഇല്ല ക്ലാസിന് പോവുന്നോണ്ട് ടൈമില്ല ഒന്നിനും
ആഹ്
ഉം
പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പിന്നെ കൃഷിയൊക്കെ ഉണ്ടാ അവിടെയൊക്കെ
ആഹ് അമ്മൂമ്മക്ക് ഇണ്ട് ആ
ബ
അമ്മൂമ്മയ്ക്ക് കൃഷിയുണ്ട്
ആഹ് എന്തക്കെണ്ട്
ചീര പിന്നെ പയറ് വഴുതനങ്ങ അങ്ങനെക്കെ
ആഹ്
അവിടോ
ഇവിടാ അങ്ങനെ കൃഷിന്ന് പറയാൻ ഇവിടെ ചക്കയ്ണ്ട്
ആഹ് ഹ്
പിന്നെ വാഴയ്ണ്ട് അങ്ങനെ അങ്ങനെക്കെയുള്ളൂ അല്ലാതെ ഇബടെ കൃഷി കാര്യങ്ങളൊന്നും ഇല്ല
ഉം പിന്നെ ഇപ്പോ ചക്ക സീസൺ ആയോണ്ട് ഫുള്ള് ചക്കേ ഇവടെ ഉം കറി
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ അവടെ എന്തൊക്കെയുണ്ട് ഫുഡ് ഒക്കെ എന്താണ് മാത്രം ഫുഡ് സ്പെഷ്യൽ എന്തര്
ഉം സ്പെഷ്യലായിട്ട് ഒന്നുംല്ല എന്നുള്ള പോലെ ചോറ് മീൻകറി മീൻ വറത്തതെക്കെ
ആഹ്
ഉം
എന്തോന്ന് മീൻ കിട്ടി
മത്തി
ആഹ് ഇപ്പൊ ഇപ്പ മീനിനൊക്കെ ഭയങ്കര വെലയല്ലേ ഇപ്പം
ആഹ് അതെ അതെ നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേറ്റൊക്കെയാ
ആഹ്
ഉം
ഞങ്ങക്കിവിടെ വങ്കട മീനാര്ന്നു
ആണോ പിന്നെ കുക്ക് ഒക്കെ ചെയ്യാന് ഭയങ്കര ഇഷ്ട്ടാണോ
കുക്കിങ് ചെയ്യാന് ഒക്കെ ഇഷ്ട്ടാണ് അങ്ങനെ തട്ടി മുട്ടിയൊക്കെ പോവുന്നു
ആഹ് ആഹ്
ഏഹ്
പിന്നെ
ഇയാള് കുക്കിംങ്ങൊക്കെ ചെയ്യോ
ആഹ് ചെയ്യും
ആഹ് പിന്നെ വെറൈറ്റി ഡ്രിഷ്യയൊക്കെ ട്രൈയ്യെയ്യോ
ഉം അതൊക്കെ ചേച്ചിയാണ് എനിക്കിപ്പോ കോളേജ് പോന്നോണ്ട് ഒന്നിനും ടൈമില്ല ഫുള്ള് റെക്കോർഡ് ഷീറ്റൊക്കെ വരയ്ക്കേണ്ടോണ്ട് ഒന്നിനും ടൈമില്ല
ആഹ്
ഉം ഉം
ഇയാളെന്തെയ്യുന്നു
ഞാനിപ്പം ഐ ടി പഠിക്കുന്നു
ആഹ് പിന്നെ പിന്നെന്തൊക്കെണ്ട്
പിന്നെ പ്രത്യേകിച്ച് ഒന്നുല്ലിങ്ങനൊക്കെ പോവുന്നു അവിടെന്തുണ്ട് പ്രത്യേകിച്ച് വിശേഷം
ഇവടെ പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല
ഉം ഉം
പ്പൊ നല്ല ഭയങ്കര ചൂടല്ലേ ഇവിടൊക്കെ മഴയുണ്ടല്ലേ
ആഹ് മഴ മഴ ഈ മാസം ഫസ്റ്റ് തൊട്ട് നല്ല മഴയ ഇവിടെ രാത്രിയും രാവിലെയല്ല
ആഹ്
ഉം പിന്നെ പൊറത്ത് പോകാനൊക്കെ ഭയങ്കര പാടാ അതൊ
ആഹ് ഇവടെ ഉം ഇവടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കേണ്
ഉം ഉം അയിന്റെ നല്ല ബുദ്ധിമുട്ടാണോ
ആഹ് ചൂടൊക്കെല്ലേ അപ്പം നല്ല ചൂടാണ് കൊറച്ചൊക്കെ ബുദ്ധിമുട്ടൊക്ക ന്നേണ് ചൂടല്ലേ
ആഹ് ആഹ് ഇവിടെ ഭയങ്കര ചൂടാ അയിന് ശേഷിപ്പോയി മഴ തൊടർച്ച- തൊടച്ച
പിന്നെ പിന്നെ വീടൊക്കെ റോഡ് സൈഡിത്തന്നെ ഫു സാനങ്ങളൊക്കെ വയങ്കര ബുദ്ധിമുട്ട് വല്ലോംണ്ടോ
ഇല്ല ഇല്ല ഇവിടെ അടുത്ത് തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെണ്ട് അവിടോ
ഇവിടെ റോട്ടിലുണ്ട് ഇവിടെ ഞങ്ങള് ഉൾഭാഗത്തോട്ടാണ് അപ്പം ആഹ് ഞങ്ങള് കൊറച്ച് പോണം
ആണോ ആഹ് ആഹ്
ഉം
ആര പോവുന്നെ വീട്ടീന്ന് പോവോ അതോ
ആഹ് ഇല്ല അമ്മ പോവും
ആഹ് ആഹ്
ഉം പിന്നെവേറെ ന്തോ ഇവിടെ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു
ഉം
പിന്നെ പിന്നെ എല്ലാരും എന്തൊക്കെ ചെയ്യണ് ഉറക്കൊക്കെ ആയോ.
ഇല്ല ഇല്ല പതിനൊന്ന് മണിയൊക്കെ ആകും ടീ വിയും കണ്ടൊക്കെ ഇരിക്കുന്നു. അവിടോ
ഇവടേയും എല്ലാം ഫുഡൊക്കെ കഴി ച്ച് എല്ലാരും കിടക്കാറായി.
ആഹ് ആ ആ പിന്നെന്താണ് വീട്ടില് വല്ല ആനിമൽസോ അങ്ങനെ വല്ലോണ്ടോ?
ഇൽ പ്പെടും ഞങ്ങളൊക്കെ ഇവടെ പട്ടിയുണ്ട്.
ആഹ് ആഹ് ആഹ് ഇവിടേം ഒരെണ്ണം ഉണ്ട്.
ആഹ്
ആഹ്
പിന്നെം
പിന്നെന്താണ് മൂവി ഒക്കെ കാണാറുണ്ടോ
മൂവി വല്ലപ്പോഴും തിയേറ്ററി പോയി കാണൂടി അല്ലാതെ
അഹ് ഉം പിന്നെ പഴേ മൂവികളൊക്കെ ഫോണിലിരുന്ന് ഇങ്ങനെ കാണും.
ആഹ് ആഹ് ആഹ് പിന്നെ എന്താണ് ഇപ്പാ പ്രിയദർശിനിയൊക്കെ എറങ്ങിയില്ലേ.
ആഹ്
ഫുള്ള് അതാണിപ്പൊ കോളേജിലൊക്കെ പോകുമ്പൊ ഫുള്ള് പ്രിയദർശിനി ബസ്സാ
ആണോ ഉം ആഹ് ആഹ് ഇപ്പം മൊത്തം ഫ്രീ ആണ്ന്നൊക്കെ പറച്ചില് തൊടങ്ങി പക്ഷെ പൈസ കൊട്ക്കയല്ലേ എല്ലാരും.
ആഹ് അതെ അതെ പക്ഷേ പക്ഷേ ഏഴ് ലക്ഷത്തി എത്ര പേരെങ്ങാണ്ട്. കേറിന്നൊക്കെ പറയുന്നല്ലോ.
ആഹ് ആഹ്
ഉം
ഉം ഒന്നും അറിയാൻ വയ്യല്ലേ. അങ്ങളെ അങ്ങളെ വ്ടെ അമ്മ പോയപ്പഴത്തേക്കും പൈസ കൊട്ത്തെന്ന് പറഞ്ഞു.
ആണോ
ആഹ്
ഉം ഉം പിന്നെ ഇനി ഞാൻ പ്രൈവറ്റിലാ പോണത് അതുകൊണ്ട് കറക്റ്റ് അറിയാൻ വയ്യ.
ആണോ
ഉം ഉം ഉം
പിന്നെ എന്തെക്കെയുണ്ട് വേറെ എന്തൊക്കെയുണ്ട്.
വേറെ പ്രത്യേകിച്ച് ഒന്നുല്ല ഇങ്ങനൊയൊക്കെ പോവ്ന്ന്
ആഹ്
ഉം ഉം
പിന്നെ ങ്ങളെ സിനിമയൊക്കെ കാണാൻ പോവോ
എന്തുവാ
അവിടെയൊക്കെ സിനിമയൊക്കെ കാണാൻ പോവോ തിയേറ്ററിലൊക്കെ പോ
ആഹ്, എടയ്ക്കെടയ്ക്ക് പോകാറുണ്ട് ഫ്രീ ടൈം ഒക്കെ ഉള്ളപ്പോ ഫാ കൊച്ചച്ചനും ഫാമിലി ആയിട്ടൊക്കെ. ഉം ഉം
പിന്നെ
പിന്നെ പിന്നെന്താ ഇങ്ങനെക്കെ പോവ്ന്ന്
ആഹ് പി പിന്നെ കിച്ചൻഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞൊ
ആഹ് കഴിഞ്ഞ് കഴിഞ്ഞ്
ആഹ്
ഉം ഉം
പിന്നെ ഫുഡ് പിന്നെ ഫുഡ്ഡൊന്നും കഴിക്കില്ലേ പ്പൊ?
ഉം ഇല്ല പത്ത് മണിയൊക്കെയാവും ഞാൻ പത്ത് മണി
ബാക്കിയെല്ലാരും കഴിച്ച് കെടന്ന് ടിവി കാണുന്ന്
ആഹ്
ഉം അവ്ടെ എല്ലാരും കഴിച്ചോ?
ആഹ് ഇവിടെ ബാക്കിയല്ലാരും കഴിച്ച് ഞാനും ഹസ്ബന്റും കഴിക്കാൻ ഉണ്ട് ഞങ്ങക്ക്‌ ഇനി ഇനി വേണം കഴിക്കാൻ വേണ്ടി
ആഹ് ആഹ് ആഹ്
പിന്നെ എന്താ വേറെന്തൊന്നാണ്?
വേറെ പ്രത്യേകിച്ചെന്താ ഒന്നുല്ല
വേറെ ആനിമൽസ് വല്ലോം ഉണ്ടോ അവ്ടെ?
ഇല്ല ഡോഗ് മാത്രേ ആഹ് ഉള്ളുള്ളു
ആഹ്
ഉം അതിപ്പോ വല്ല്യ പെട്ടിയാണോ അതൊ കൊച്ചാണോ?
ഇങ്ങന്ന്പ്പൊ ചെറുതിയല്ലടെയ് എങ്കിലും ഒരെണ്ണം ഈ കൊഗ്രീം പോൽത്തെ പട്ടിയുണ്ടല്ലോ വെള്ള
ആഹ് ആഹ്
ആഹ് ആയിനോണ്.
ആഹ് ആഹ് ആഹ്
പിന്നെന്തെക്കെണ്ട് വേറെന്താ?
വേറെയെന്താ മഴയൊക്കെയാണ് ഇവിടെ എല്ലാർക്കുവേ ജലദോഷവും കാര്യങ്ങളൊക്കെയാ
ആഹ്
ഇപ്പ എല്ലാർക്കും ജലദോഷം മഴ സീസണായപ്പൾത്തേക്ക്
ആഹ് ആഹ് ഇപ്പൊ മഴൊക്കല്ലേ അപ്പം
ഉം ഭയങ്കര തണുപ്പാണ് രാത്രിയിലൊക്കെ
ആഹ് പിന്നെപ്പോ ഏതോരു അസുഖം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടല്ലോ
ഷിഗല്ലെ അങ്ങനെന്തോ വന്ന്
അങ്ങനെ എന്തൊക്കെയോ വന്നു.
ഉം അതു കൂടായപ്പോത്തേക്ക് പിന്നെ മോശ
ആഹ്
ഊം
പിന്നെ വേറെന്തൊണ്ട്?
വേറെയെന്താ പ്രത്യേകിച്ച് ഒന്നുംല്ല ഇങ്ങനൊക്കെ പോണു.
പിന്നെ വിളിക്കാ വെക്ക്യട്ടോ
ആഹ് ശെരി
ആഹ് ശെരി